ഹലോ
ഹലോ
കേക്ക്ണില്ലേ
കേക്കാം കേക്കാം
ആ ഇവേടം കേക്ക്ണ് ണ്ട്
ആ അത് സൗണ്ട് ഇങ്ങനെ കൊറവ് പോലെ കേക്ക്ന്ന് റേഞ്ച് ഇഷ്യൂണ്ടായിരി
ആ അത് ശേ ശെരിയാവും സംസാരിക്കുമ്പോ ശെരിയാവ്ണ്ട്
എന്തോ
അത് സംസാരിക്കുമ്പോ ശെരിയാവ്ണ് ണ്ട്
ഉണ്ടോ പക്ഷെ എനിക്ക് എന്തുവാ പറയുന്ന ഇയാൾ പറയുന്നുണ്ടല്ലോ ഭയങ്കര സോലോയിട്ടാ കേക്കുന്നെ
ആ എനിക്ക് ശരിക്ക് കേക്ക്ണ്‌ണ്ട് ട്ടോ
ക്ഷെ നല്ല സൗണ്ട് കൊറവുണ്ട്
എനിക്ക് ശെരിക്ക് കേക്ക്ണ്ട്
ഉണ്ടല്ലേ എനിക്കി എന്റെ റേഞ്ച് ഇഷ്യൂവല്ലോ ആയി ക്കും
എന്താ അറിയില്ല മഴേ ക്കല്ലേ ചെലപ്പം റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടേക്കാരം ആ എല്ലോട്ത്ത്ണ്ടാവും എല്ലോട്ത്തുണ്ട് ചെല ടൈമിലേക്കെ ഈ രാത് ഇന്നലെ രാ ത്രി വിളിച്ചപ്പളും അതെ ചെല ടൈമിലൊക്കെണ്ട് ചെലപ്പങ്ങനെ സ്റ്റാർട്ടിങ്ങ് കഴിഞ്ഞാ പിന്നെങ്ങനെ ശെരിയാവും
ആയി ഏകദേശം
ആ അങ്ങനെതന്നെ ആ സർവർന്റെ പ്രശ് നം ഉണ്ടാവും
ആ ആ ഞാനാണെങ്കി എന്റെ ജിയോടെ സിമ്മായിത് റേഞ്ചില്ലന്ന് പറഞ്ഞിട്ട് ആ അപ്പഴ എയർടെല്ലില് ഇങ്ങന പോർട്ടയ്യാൻ വേണ്ടിട്ട് വീട്ടി വന്നായിരുന്നു. ഇങ്ങനെ ഫ്രീയായിട്ട് പോട്ടേയ്ത് തരും ന്നും പറഞ്ഞിട്ട് അങ്ങനെ എയർടെൽ ആ ക്കിതാ ഇപ്പൊ ഇതില് ഇതില് നല്ല ജിയോ ആയിരുന്നു തോന്നി
ആ ഞാനും അങ്ങനെ തന്നെ വോഡഫോൺ എനി സിമ്മ് എന്നിട്ട് റേഞ്ച് എല്ലോടത്തും ഇല്ലായിട്ട് വീ ലൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് റേഞ്ച് കുറവായിട്ട് പിന്നെ ജിയോ
ആ
ഇപ്പോ ചില ടൈമില് ക്ക് ആദ്യക്കെ നല്ല റേഞ്ച്‌ ഇണ്ടെന്നും ഇപ്പ ജിയോന്റെ തന്നെ റേഞ്ച് കൊറേണണ്ടോന്നുന്നുണ്ട് ചില ടൈമിലൊക്കെ ഇങ്ങനെ കറ
ആഹ് നന്ദിനോയ്ക്കൊപ്പം പൊതുവെ റേഞ്ച് കുറവാ നല്ല ആദ്യ സമയത്തൊക്കെ നല്ല റേഞ്ച് ആയിരു ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട് കോളൊക്കെ വിളിക്കാൻ ഓക്കെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ രാവിലെ
ചായ കുടിക്കും
ആ ഞാന് കാക്കൂടിൽ ഉദേശ ത്തെ രാവിലെ നമ്മളെ ഈ
ചായ ആ ആ അത് കഴിഞ്ഞു ആ പിന്നെ ക ആ ചോറ് കഴി ക്കല്ണ്ട്
ച്ചോ ഒരു സെക്കന്റെടാ ഇത് ഇത് ഇനിയുണ്ടോ ചോറ്
ചെലപ്പോ പത്ത് മണിക്കൊക്കെ ഭക്ഷണം എന്തെലും കഴിക്കും
അങ്ങനെല്ലേ ആ ഇവിടെ പിന്നെ കൊ ച്ച് ര രണ്ട് മക്കൾ കൊച്ചു മക്കള് ഉള്ളോണ്ട് അവർക്ക് ചോറൊന്നും രാവിലെ അങ്ങോട്ട് പിടിക്കത്തില്ല എന്തേലു ഒക്കെ വേണം ഇന്ന് പിന്നെ ഞാന് ഇന്ന് പിന്നെ സ്കൂളിലൊന്നും അവർക്ക് പോകണ്ടാത്തകൊണ്ട് താമ ച്ച എണീറ്റതെ അപ്പൊ പിന്നെ എളുപ്പ വഴിക്ക് പു ട്ടല്ലോൺ ണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ മാവൊന്നും ഇര്പ്പില്ലായിരുന്നു സാധാരണ അവധി ദിവസങ്ങളിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതാ
ആഹ്
ഇന്ന് ലേറ്റു വായി പോയി അപ്പ പിന്നെ ചപ്പാത്തി ഉണ്ടാകാൻ നോരമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അത് തട്ടിക്കോട്ട് പുട്ടുണ്ടാക്കി കഴിച്ചു പിന്നെന്താ കേക്കാൻ പറ്റുന്നുണ്ടോടാ
കേക്കുണ് ണ്ടല്ലോ
ആഹ് കേക്കാം കേക്കാം എനിക്ക് സൗണ്ട് ഭയങ്കര കുറവായിട്ട്
ഇവടെ കേക്കണ് ണ്ട്
ഒണ്ടല്ലേ എനിക്ക് ക്ക് ഭയങ്കര സമയങ്ങളിൽ ഒട്ടും കട്ടായി പോയ ഉദ്ദേശിച്ച് ഹലോ ഹലോ
ആഹ് അല്ലെ കട്ടായിട്ടൊന്നുല്ല
പിന്നെ അവടെ മഴയുണ്ടോ?
മയൊന്നുല്ല ഇപ്പങ്ങനെ വെയ്ലറിച്ച്ക്ക്ണ്
അതെ ആ ആ ഇവിടെ നല്ല വെയ്ലൊറച്ചിട്ടുണ്ടിപ്പം
മൂടിങ്ങനെ നിന്നീനു
ആഹ് ഇവടെ ഇന്നലെ രാവിലെ തൊട്ട് നല്ല നല്ല വെയിയിലായിരുന്നു അതുകൊണ്ട് രണ്ടാഴ്ചത്തെ തുണിയെല്ലാം ഒണക്കി ഹാ അത് രാവിലെ മടക്കിലായിര്ന്നു എനക്ക്ഷ്ടമല്ലാത്തൊരു പണിയായി തുണി മടക്കല് പിന്നെ മടക്കി വെക്കാതിരിക്കാൻ പറ്റ എന്തടാ
ഇന്നലെ ഇവടെ മായണ്ടായീന് മിഞ്ഞാന്ന് വടെ വെയിലേനി നല്ല വെയ്ല് അപ്പൊ
തിട്ടുണ്ട്
ആഹ് അപ്പൊ അതേപോലെ ഡ്രെസ്സൊക്കെ കൊറെെ ഉണങ്ങി കുട്ടികളതൊക്കെ സ്കൂൾക്കൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടണ്ടോ ആഹ ഉടനെ കിട്ടല്ല അങ്ങനെയക്കെ
വേതാ മണിയ
ആഹ തിരിച്ചും പറയ എന്താണേങ്കിലും പഠിച്ചോന്നല്ല
അതെ അതെ ഉടനെ നമ്മൾ വാ ഇങ്ങളല്ലേ കുറ്റം പറയുന്നത് ഇതിപ്പ നമുക്ക് രണ്ടായാലും അവസ്ഥ ഒന്നാവത് പറഞ്ഞു കഴിഞ്ഞ നേരത്തെ മറ്റത്തെ പോലെയുള്ള ചൂടും ആ മഴയല്ലല്ലോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടും മഴയാണിലും അതേപോലെ മഴെ അങ്ങോട്ട് പോള അങ്ങോട്ട് കൊണുമ്പോഴത്തേക്ക്ഭയങ്കര ഇരുട്ടു ആയിട്ട് കാറ്റും ഇപ്പൊാ പഴിക്കുണ്ടല്ലോ ഇിയും മഴയ ണ്ട് നേരത്തെ പറയാ ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴ
ആഹ
വലിയ മഴിയൊന്നും ഇല്ലാത്തതാണ് പോൾ ത മറി അവി അ അതാണ് വിഷയം
അതെ
പിന്നെ മഴക്കഴ വലിയ കുഴപ്പില്ലട നമുക്ക് പുറത്തോട്ടൊന്നും പോവാനും പിന്നെ ഇങ്ങനെ എന്താ പറയുന്നേ ആ തുണിയൊന്നും ഉണങ്ങത്തില്ലെന്നേ ഉള്ളൂ
ഉം
ആ പിന്നെ
വേറെന്തൊക്കെയാ കൃഷികളൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷി അങ്ങനെ നേരത്തെ അച്ഛനുള്ളള്ളപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പ രണ്ടു വർഷംആവാറായി നേരത്തെ അച്ഛനള്ളപ്പം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇപ്പൊ പിന്നെ ഹസ് ന് പുറത്താ ഞങ്ങള് ഞാനും മക്കളും അമ്മയേ ഉള്ളു അപ്പൊ ഞങ്ങൾ അത്യാവശ്യം ഇതൊക്കെയ ഉണ്ട് വഴുതനം മുളക് വെണ്ട അതൊക്കെയ ഉണ്ട് കേട്ടോ
ആഹ
പയറ് അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ അങ്ങനെ വിപുലമായിട്ടില്ലെന്നേ ഉള്ളൂ ലേശം ലേശം ഉണ്ട് മഴ സമയൊക്കെ ആവാറ് ആകുമ്പോൾ നമുക്ക്‌ കൃഷിഭവനീന്നു ഇങ്ങനെ വിത്തൊക്കെ കിട്ടും വിത്ത് തയ്യ് ആഹ അതെ അതെ വിത്തും തൈയും ഒക്കെ കിട്ടും അങ്ങനെ കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടിയ വഴുതനത്തിന്റെ തയ്യിന്ന് ഞാൻ ഇപ്പഴും എടുക്കുന്നുണ്ട്
ആഹ
അവിടൊക്കെ നല്ല ഗുണമേന്മയുള്ള തൈകളല്ലേ കിട്ടുന്നത് കൃഷിഭവനീന്നു കെ അതുപോലെ നമുക്ക് നല്ലത അത് ഒരു അഞ്ച്മൂഡ് കിട്ടിയതിനകത്ത് രണ്ട് മൂഡ് പിടിച്ച് കിട്ടിഎനിക്ക് അത്യാവശ്യം നമുക്ക് സാമ്പാറിനും അവിയലിനൊക്കെ എടുക്കാൻ അതിൽനിന്ന് കിട്ടുന്നുണ്ട്
ആഹ എടക്ക് ഒന്നും ഇല്ലാതാകുമ്പോ ഒരു ഉപേരിയൊക്കെ വെക്കാലോല്ലേ
ആഹ് അതെ അതെ ഇവിടെ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ട വഴുതനങ്ങ ഉപ്പേരി വെക്കുന്നത് ഉപ്പേരി അല്ല ഇവിടെ പറയുന്നത് മെഴുക്ക്‌ എന്ന് പറയും മെഴുക്കുപുരട്ടി
ആ
ഒക്കെയേ ഉള്ളു അതിഷ്ടുള്ള പിന്നെ മോ- ചപ്പാത്തി ഒക്കെവെക്കുമ്പോ അതിന്റെ കൂട്ടത്തി ഞാനങ്ങനെ കെഴങ്ങൊക്കെ ഇട്ട് വഴുതനങ്ങ ഇട്ട് വ- നമ്മള് തക്കളി ഇങ്ങനെ പേസ്റ്റ് പോലെആക്കി അരച്ച് മുളക് പൊടിയൊക്കെ ഇട്ടെടുക്കും
അങ്ങനെ മിക്സഡ് ആക്കിണ്ട്
ചാറ് കറി അല്ലാതെ നമ്മുടെ ഇങ്ങനെ തൊട്ട് കൂട്ടുന്ന ക- പോലെ അത് പുള്ളിക്ക് ഇഷ്ട ആഹ അതെ അതെ അതെ നമ്മുടെ ന ഇത് ഫ്രഷ് വഴുതനങ്ങ ആയോണ്ട് അപ്പം ഒന്നൂടെ ടേസ്റ്റ് ആയിരിക്കും അത് ഇഷ്ടവാ പിന്നെ ഇങ്ങനെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കും പിന്നെ തോരനൊന്നും അത്ര ഇങ്ങനെ വളവളന്നിരിക്കുന്ന ടൈപ് അല്ലേ
ഉം
ആ നേരത്തെയാണ് തക്കാളി ഉണ്ടായിരുന്നത് ഏറെ ഏറെ ഉണ്ടാവുമായിരുന്നു അതിൽ തക്കാളി അതെന്തോ പറ്റിയന്നറിയത്തില്ല അതങ്ങ് ഉണങ്ങിപ്പോയങ്ങ് നല്ലായിട്ട് ഉണ്ടാവുന്നായിരുന്നു നമുക്ക് നമ്മള് ഞങ്ങൾ ഇത്രയും പേരെല്ലാം ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഒരുപാട് കറിയൊന്നും വേണ്ടില്ല അതിനുള്ള ഞങ്ങൾ വെക്കുന്നതിനനുസരിച്ചുള്ളൊക്കെ കിട്ടും തക്കാളി അതങ്ങ് ഉണങ്ങിപ്പോയി ഇനിയിപ്പോ ഈ മഴയുടെ ഇത് കഴിയുമ്പോ കിട്ടും ഇങ്ങനെ കൃഷിഭവനീന്ന് കിട്ടും നമുക്ക് തൈഒക്കെ കിട്ടും അപ്പൊ കൊണ്ട് വെക്കണം പിന്നെ അവിടെ കൃഷിയൊക്കെ ഒക്കെ ഉണ്ടോ ഹലോ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
അങ്ങനെയൊന്നുംല്ല കൊറച്ചൊക്കെ ആഹ
ആഹ അന്ത ഒരു സ്ഥലം ഇല്ലയോ അതോ താല്പര്യ ഇല്ല അദ്ദേഹം
ആഹ ഈ പറഞ്ഞ പോകണ്ട പോലെ ഞാൻ തന്നെ കുട്ടികളൊക്കെ ചെറുതായണ്ട് അങ്ങനെ വല്ലാതൊന്നും ഉണ്ടാക്കലില്ല പിന്നെ ഇവിടെ അമ്മണ്ട് ഹുസ്‌ബെന്റി ഉമ്മ കൊറച്ചൊക്കെ ഇണ്ടാക്കും
ഓ അതെയോ
മഞ്ഞള്
ഓ ആ ഇവിടെ ഇഞ്ചിയുണ്ട് ഇഞ്ചി
മത്തൻ മാങ്ങ ജ
ഓ
ചിലത ഉ
കുറ രീതിയിലൊക്ക ഇടാങ്കിൽ നമക്ക് ആവ്യം
ആ ചേന മുളക് അങ്ങനെ ഇപ്പൊറ ക്കെ ഉണ്ട് പിന്നെ ഞാൻ എൻന്റെറെ വീട്ടൊന്ന് കോവക്ക എന്റെ കൊണ്ടന്ന്ത്തീന്
ഒക്കെ നല്ലതു ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വീടാണ് അത്യാവ്യമില്ല എ ടുക്കാനുള്ളതൊക്കെ കിട്ടും അതെ അതെ ഉ പിന്നെെന്താ ഉ ഉച്ചക്ക്ത്തിക്കെല്ലാം ജോലി എല്ലാം കഴഞ്ഞോ
ആഹ കൊറെ കഴിഞ്ഞു ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല
അതെ സ്പെഷ്യൽ എന്താ
ഇല്ല ഇന്ന് ചിക്കൻ ഉണ്ട്
ആ അതെല്ലയോ ആഹ് നമ്മൾ അവധി ദിവസം വരുമ്പോഴല്ലേ ചിക്കന ബിരിയാണിയോ എന്തെലുമൊക്കെ സ്പെഷ്യൽ ആ് ആ ഇവിടെ സ്പെഷ്യൽ ആ ന്നൊന്നും ഇല്ലല്ലോ ഞാനല്ലാ വൈകീട്ടാ കുറച്ച് മീൻ വാങ്ങിയായിരുന്നു മോത ഉണ്ടല്ലോ മോദ അവിടെ എന്തോ പറയുന്നത് അറിയില്ല
ആഹ എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ മീന് ആദ്യമായിട്ടാ കേക്കണത്
മീൻ എന്ന് പറഞ്ഞാ ഒത്തിരി മുള്ളില്ലത്ത നമ്മള് ചൂരൊക്കെ അങ്ങന കട്ടിയുള്ള ചൈത്തേെ
എനിക്കങ്ങനെ വല്ല മീനൊന്നും അറിയില്ല കാര്യ ഇട്ടല്ലേ ഈ മത്തി അയില സൂദ
ഓ അതെ കല്യാണം കഴിഞ്ഞെയാണോ ഉ ആ മക്കളൊക്കെ
മക്കൾ മോൾ യു കെ ജിയിലാണ് മറ്റെ ചെറിയ കുട്ടിയാണ് ഒന്നര വെയ്
ഓ ശെരി കുട്ടികളോടാ ഉം ഇവിടെ അങ്ങനെ പറയു എടാ മോൻ മക്കക്ക് വല്ല്യയ ഇഷ്ടാവാ അത് അവരിങ്ങനെ ഇറച്ചിയാന്നും പറഞ്ഞിട്ടെ അതേ പോലെ ഇരി ക്കും മാംസം ഉള്ളോണ്ട് അവർക്ക് ഇഷ്ടവാ അത് അപ്പൊ ഞാനിങ്ങനെ വാങ്ങും അ അത് അത് ഉള്ളോണ്ട് അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്ക്യെല
ആ ശരി
എടാ ഞാൻ വിളിക്കാവേ ണ്ടാ എനിക്കൊര് കോൾ വര്ണെ
ആ ഓ
ഉം ശരിയെടാ
ആ ശരി